ആ കേൾക്കണ്ട് എന്താ എന്താ നല്ല വിശേഷം എന്താ അവിടത്തക്കെ വിശേഷം പരിപാടിയൊന്നും ഇല്ല കുടി കഴിഞ്ഞ് ചോറുണ്ണാൻ വേണ്ടി ഇങ്ങനെ നിക്കുവ
അയിൻ്റെ ഇടയ്ക്ക് ഇവർ സിനിമ കണ്ട അയിന്റെ ഇടക്ക് ഇപ്പം ഇതും വേണല്ലോ തീർ
ആ അതിന്റെ അടുക്ക് കോള് കട്ട്ചെയ്തട്ട് തന്നെ കോള് ആവണള്ളൂ അപ്പം അ ഇടക്കതും വേണ്ടേ തീർക്കലും വേണ്ടേ
വയ്യാ പിന്നെ
മക്കളൊന്നും ഇല്ലാത്ത മക്കളൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടേ എല്ലാരും ഉണ്ട് ഇവിടെ
ആ എല്ലാരും ഉണ്ടാവും ആ
ഉം നിങ്ങക്ക് എന്താ കുട്ടികളെ ഇല്ലേ ഇന്ന് സ്കുളളൊന്നും ഇല്ലല്ലോ
ആ ആ
ന്ന് മക്കളൊക്കെ ഫ്രീയല്ലേ ഹലോ
എങ്ങനെ
ഇന്ന് മക്കൾക്കൊന്നും ക്ലാസ്സില്ല ആ മക്കള് കല്യാണം കഴിച്ച കുട്ടികളെക്കെല്ലേ
അനിയത്തിമാരുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല നിക്കഹ് കഴിഞ്ഞിട്ടോള്ളൂ
അത് ശരി ആ ഞാന് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലെ
അല്ല
നിക്കഹ് കഴിഞ്ഞിട്ട് കൊറേ ആയോ
നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു എട്ട് മാസക്കെ ആയി
ആ അത് ശരി ഭർത്താവ് വിദേശത്തേക്കാറല്ലേ
ഇല്ലില്ല പുയാപ്പിള നാട്ടിൽത്തന്നെ മൈലോരയായിട്ട് വർക്ക് ചെയ്യുന്നു
അത് ശരി ആ വേറെന്തായിട്ട് എന്താ ചോറിനെല്ലാം കഴിഞ്ഞോ
ചോറ്തിന്നാല് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒക്കെ ഉണ്ട് കിടക്കണം ഇപ്പം കൂളിയെക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളു പണിയൊക്കെ കഴഞ്ഞേക്കണ് ഇനിയൊന്നും ഇല്ല
വീട്ടിലാര അമ്മയില്ലേ
പിന്നെ അയിൻ്റെയിടക്ക് പിന്നെ ഓ ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് വല്യമ്മ ഉണ്ട് വല്യപ്പ ഇണ്ട്
ബിഗ് ഫാമിലി ബിഗ് ഫാമിലി ആണല്ലേ ല്ലേ വലിയ ഫാമിലിയണല്ലേ എനിക്ക് എനിക്ക് നാ ഇല്ല ഇല്ല എനിക്ക് നാല് മക്കളും പിന്നെ ഹസ്ബൻഡും ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് വേറെ താമസാ ആ പിന്നെ മൂത്ത മോള കല്യാണം കഴിഞ്ഞന്നെ പിന്നെ രണ്ട് മൂ അല്ലെ ഞങ്ങള് വേറെ താമസം പറയാം ഫ്രൈഡേജാണ് താമസിക്കുന്നത് പറയ് ഞങ്ങള് വേറെ താമസിക്കണേ കൂട്ടുകടുംബായിട്ടെല്ലാം കൂട്ട കുടുംബയിട്ടല്ലാം ഞാനും ഭർത്താവും നാല് മക്കളും.
അങ്ങനെ
അ അ അ അതന്നെ ഹൈർ
ആഹ എങ്ങനെയ പഠിക്കണണ്ടോപ്പൊ മക്കളെ പഠിക്കാ ആ. മകളെ മൂത്തോളെ
ഞാൻ ഡിഗ്രിയാ
ആഹ ഡിഗ്രി ലാസ്റ്റോ
ആ ലാസ്റ്റ് ഇയറാ
അ ശരി മോളെ കല്യാണം കഴിഞ്ഞിണ് മൂത്തോളെ ഓളെ എങ്ങനെ.
ആ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം കല്യാണം കഴിക്കന്നറിയാൻ
അത് ശെരി അയിന് വൈറ്റ് എയ്ത് നിക്കയ്ക്കാരം ല്ലെ
അയിനു വൈറ്റിത്ക്കാ ഞാൻപറഞ നടക്കും പറഞ്ഞില്ലേ നടക്കൂല അങ്ങനെയാണ് ഇന്റെ സാഹചര്യം പോലെരി
അത് ശരി പിന്നെ അനിയത്തിയാളൊക്കെ പഠിക്കാണോ
അനിയത്തിയാളൊക്കെ ഒരാള് മൂത്ത ആള് ഏഴിലാണ് ചെറിയ ആള് രണ്ടിലാണ്
ആ ആ മൂത്ത പിന്നെ വലിയ കുട്ടിയ്യ് അയ്ക്കാരല്ലേ
കേക്കില്ല
കേൾക്കുണ്ട് പക്ഷെ എന്താ അവിടെ റേഞ്ചിന്റെ പ്രശ്ന എന്തെങ്കിലും ഉണ്ടോ എടക്ക് എടക്ക് എടക്ക് ണ സ്റ്റക്കാവണണ്ട്
എനിക്ക് നല്ല സ്റ്റെക്ക് ആവുന്നുണ്ട് നിങ്ങളെ സംസാരം
തന്നെ
ഹലോ
ഇവിടെറെ ഇഞ്ച് കിട്ടണൊക്കെണ്ട് ങ്ങക്ക് കേക്കണില്ല
കേക്കുന്നില്ല
ആ കേൾക്കണണ്ട് എനിക്ക് കേൾക്കണണ്ട് അവിട്ക്ക് കേൾക്കണില്ലേ
കേൾക്കുന്നുണ്ട് പക്ഷേ സ്റ്റക്കിങ്ണ്ട്
അതെന്താണാവോ ഇവിടെ റേഞ്ചിന്റെ എന്തെിലും പ്രശ്നം ഉണ്ടാവോ ആറേഞ്ചിന്റെ എന്തേലും പ്രശ്ന ഇണ്ടോ.
ഓ
ഇണ്ടോ
ഇവിടെ റെയിഞ്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഫുൾ റേഞ്ച് ആണ്
അ ഇവിടെ റേഞ്ച് കിട്ടാതെ പ്രശ്നന്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇണ്ടാവയി ഏ തിന്റെ എന്തേലും പ്രശ്നം വേറെ എന്തേലും ഉണ്ടാവോ
അതന്നെ ആപിന്റെ വേ
ആ ആ പ്രശ്നം പറയുന്നുണ്ടാ അപ്പൊ ഇനി അതുകൊണ്ടാണൊ എന്താ അറിയില്ല നല്ല ക്ലിയർ ആയിട്ട് ചെല
സാധ്യതണ്ട് എല്ലാരും എല്ലാരും പറയണ്ടെൽ ചിലപ്പോ ഏപ്പിന്റെ പ്രശ്നം തന്നെ ആരിക്കും
ആ ആ ആ എന്താ ഫുഡൊക്കെ
ഇന്നപ്പ എന്താ ചോറും മീൻകറിയും
ആ ആ മീന എന്നും മീൻ ക
നിങ്ങൾക്ക് എന്ത് മീൻകറി എന്നുണ്ടാവുല്ലന്നല്ല എപ്പളെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ
ആ ശരി അധികന്താ പച്ച
ഇവിടെ പിന്നെ ഇൻക്ക് പിന്നെ അങ്ങന ഒന്നുമില്ല അധികം പച്ചക്കറി ഉണ്ടാവ
ആ ഞങ്ങൾക്കും അങ്ങനെ തന്നെ മീ ഇവിടെ യങ്ങനെതന്നെ ഇവിടെ പച്ചക്കറിന്റെ ആൾക്കാരാ മീ പിന്നെ ഹസ്ബൻഡിനും വലിയ മോൾക്കൊന്നും മീൻ പറ്റൂലാ ഒണക്കലള്ളു ഒണക്കലള്ളൂ പറ്റ പ മറ്റേത് കഴിക്കൂല അത് കൊണ്ടന്നാ തന്നെ ഇന് വാസനയാണ് പർഞ്ഞ
ശരി ഓരോരുത്തര്
ആരുട്ത്തോരോ രീതിയല്ലേ ഉം ഉം അപ്പൊ പിന്നെ പച്ചക്കറി ഉണ്ടാ പച്ചക്കറി ഉണ്ട് പച്ചക്കറി അങ്ങക്കന്നെ ഉണ്ട് അപ്പം പിന്നെ അതന്നെ അധികം വീട്ടിലുണ്ടാക് ക്ക്യത്ണ്ടാവും പച്ചക്കറി ഉം
ഉള്ളം കൂട്ടി കൂട്ടി അടിക്കന്നെ ഇമ്മച്ചി ഒക്കെ ഇമ്മച്ചി ഫുഡൊക്കെ ഉമ്മച്ചി ചോറ് കറിയൊക്കെ ഉണ്ടാക്കും ചോറും കറിയൊക്കെണ്ടാക്കിയിമ്മ ഞാൻ പിന്നെ തിരുമ്പാനും അടി കാൻ പിടിക്കാനുണ്ട് രാവിലത്തെ പണിം കഴിഞ്ഞ് അങ്ങോട്ട് എറങ്ങിയതാ
ആ ശരി
എർങ്ങി ബാക്കിള്ളെ ചോറും കറി ഒക്കെ മ്മ ണ്ടാക്കി രാവിലത്തത് പിന്നെ അട്ച്ചലും തൊടക്കലൊക്കെ ഞാൻ കഴിച്ചടുത്
ആ എന്നാലും ഉമ്മാക്ക് നല്ല ഇതാണല്ലോ സായേണല്ലോ പോയാലേകരമ്മ കത്യട ഒറ്റക്ക് ആവുമ്പോ
പറയെല്ലി പറയെല്ലി പറയെല്ല്
എന്തേ മാക്ക് മാക്ക് ഇപ്പത്തനെ എടങ്ങേർണ്ടോ ആ
ഉം പറയും അങ്ങനെ പറയും ഇന്നോട്
ശരി മറ്റേ മറ്റേ കുട്ടികളൊക്കെ ഒരു പെൺകുട്ടികളാണോ എ എങ്ങനെ
ആ പെൺകുട്ടികളാണ് അൻ അനിയത്തിളൊ
ഓരടുക്കൂലെ മടിയാ മടി അവർക്ക് പണിയെടുക്കാ മടിയ
ക്കുന്നില്ല
ഹേഹ്
മടിയൊന്നുല്യാ എടിപ്പിച്ചിട്ടില്ല ഇതുവരെ
ഏ ആവണള്ളുല്ലേ ഏഴിലേക്ക്ത്തിട്ടുള്ളല്ലേ ചെറിയ കുട്ടികളല്ലേ
ക്ക് മടിയൊന്നുല്ല എല്ലാരും ഡീസന്റാ
അത് ശരി
അതന്നെ
ചെറിയ കുട്ടികളല്ലേ പെൺകുട്ടികളല്ലേ അവർക്ക് പിന്നെ ഇപ്പൊ എടുക്കലൊട്ങ്ങിയ എന്നും കാ എന്നും ഇതന്നെയല്ലേ നമ്മള് പെണ്ണുങ്ങളാമ്പോ പിന്നെ എന്നും തന്നെയല്ലേ പണി വീട്ടിത്തെ പണിയാ ഇട് യൂലല്ലോ എ എത്ര ഇട്ത്താലും
സ്കൂള് ഇന്നുല്ലെങ്കിൽ അധികം ഉണ്ടാവൂല്ലേ
അങ്ങനെ അങ്ങട്ട് എവിടുന്ന അറീല ങ്ങട്ട് നെര്ന്ന് ഇങ്ങട്ട് വരും ആ
ഞാ ഞാനും പറയും പാത്രം കഴുകി അയിന് കൂലിന്നാ മുതലാകും പറയും പാത്രം കഴിക്കണന്ന് കൂലിയന്നാ മൊതലാകുമ്പറിയ എപ്പളും കഴികണ്ട ഉം
ആ ശരിക്ക് പെണ്ണുങ്ങൾക്കാണ് ഫീസ് ഒക്കെ തര്ണ്ടയ്
ആ സ്കൂള് ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാകും പണിയെടു തീർന്നി ട്ട് കിട്ടൂലട്ട് മക്കൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എപ്പ്ളേങ്കിലു ആയിട്ട് വരും തി തിന്ന് പോകന്നല്ലാതെ എ എടുക്കാ മടി ഇവിടെയാൻതന്നെ മൂത്ത കുട്ടി ഓള്ണ്ടെങ്കി ഓള് വരുമ്പോ ഓള് ട്ക്കാൻ കൂടന്നല്ലാതെ മറ്റു ക്കൊക്കെ മടിയ ഇട്ക്കാന് ഇട്ത്തരൂല പത്താം ക്ലാസ്സിലൊക്കെ എത്തിക്കണ് മടിയാണ് പത്താം ക്ലാസ്സിലൊക്കെ എത്തീണ് മടിയാണ് അറിയാ എടുക്കാ മടിയാ
അതിയായി നമുക്കൊന്നും ചെയ്യാനൊന്നും കഴിയില്ല
ആഹ
പിന്നെ അവൾക്ക് സ്വയം ബുദ്ധിയോട കൂടി വരണോ
ആഹ ാ മൂത്ത കുട്ടിയ എല്ലാം എടുക്കും ഡടോള് പിന്നെ അവൾക്കാരും പറഞ്ഞഞ്െടുക്കുന്നു മണ്ടോള എല്ലാം ആദ്യ ചെറിയത അതിനന്ന്നെ ഓള എടുക്കുവോള എപ്പോളും അയിന് തന്നെ എനിക്ക് ചെറിയൊരുൊട്ടിുണ്ട് യു കെ ജി പഠിക്കുന്നരുൊട്ടി എങ്ങനെ
ഹഹ
എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് യു കെ ജി പഠിക്കണട്ടിയോടെ
ഏ യു കെ ജിയിലോ
ആ ഓളവ പ്രസയിിച്ചാ നീനന്നൊക്കെ എ മോളൻ മോളേൻ എല്ലാ പണിയെടുത്തീനത് ഓട കല്യാണത്തിന്റെ അതിലൊക്കെ പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ളേ ഇന് പ്രസാദം കഴിഞ്ഞാണ്ട്
ഉം ചില മക്കൾക്കൊക്കെ ഇനിെതിനോടൊക്കെ ഭയങ്കര കൂറതുണ്ടോ അമ്മമാരോടെ
ആഹ ആഹ ചല ഒര് അങ്ങനെയാണ്
അത് അങ്ങനെ ഉണ്ടാക്കി എടുക്കണം
ന
അമ്മ്മാര് പഠിപ്പ അങ്ങനെയല്ല പഠിപ്പിക്കല്ലേ എന്താ പറയാ
ശീലിപ്പിക്കണ ആഹ ആഹ അത് ഞാൻ പറയ പറയട്ടല്ല നെ
നിങ്ങോടൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അറിയ സഹായിക്കണംന്നോ ആക്കണംെന്നോ ഒക്കെ ഓരോ മക്കൾക്ക് തന്നെയ ഒന്ന ഉണ്ടാവണതാണല്ലോ
അതങ്ങനെ തന്നെയാണ് അത് പറഞ്ഞാലും ചിലര് കേക്കൂല ചിലര് പറഞ്ഞിട്ട് ഇല്ലല്ലേ ഒക്ക ഇങ്ങനെ കടക്കണ വെൃത്തില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് എടുക്കണംെന്ന് തോന്നും അപ്പം പിന്നെ അത് ഇങ്ങനെ എടുക്കും അപ്പൊ എല്ലാരും പാട ആ വേഗം നമ്മളെ പണിയും കഴിയും
ആഹ ആഹ്
ഒരാൾ ഒന്ന എടുക്കുമ്പോഴേക്കെ മറ്റൊരാൾ ആറെൊന്ന എടുത്താ വേഗം പണി ചെയയ്യുവല്ല മറ്റ ഇത് ഒരാൾ എന്നെ എടുത്ത കൊണ്ട് വക്കുകയാണെങ്കിൽ ഉച്ചകരെ എടുത്ത കൊണ്ട വക്കാേണ്ടി വരാണ് അപ്പം പിന്നെ കഴിഞ്ഞിട്ട്
അതന്നെ അതന്നെ ശരി ഞങ്ങ പറണെ ആഹ
റസ്റ്റന്മാർക്കാണെങ്കിലുംഓക്കും വേണ്ടപ്പോ റസ്റ്റ് ഓലപ്പത എന്നും അത് തന്നെയല്ലേ രാവും പകലും പറഞ്ഞലവർക് റെസ്റ്റില്ലാലോ മക്കള് പോവോളം പോണ പണി വരുവോളം വ വരുമ്പോഴും പണിയ പിന്നെ രാത്രി ഒത്തിരിയായ ഒന്ന് ഒക്കെ കഴിഞ്ഞു കിടക്കണമെങ്കിൽ പത്ത് പത്തര അതു പോലെ വായിപ്പിക്കലും പാത്രം കൈകലും ചോറുണ്ണലൊക്കെ കഴിയുമ്പോഴതേന് ഉപ്പ എന്താ അറിയിനെ ഉപ്പഎവുടെ ആഹ് എന്ന ആയിക്കോട്ടെ എന്ന ശരി
സമയായി എന്നാൽ അടുത്ത കാൾ നമ്മക്ക് ചെയ്യാ കേട്ടോ നമുക്കന്നെ ചെയ്യാം